ഹലോ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആ, നിക്ക് കേൾക്കാമോ?
ആഹ്. ഇപ്പൊ കേൾക്കാ.
ആ എനിക്കും കേൾക്കാം. പിന്നെ ഇപ്പോൾ അവധിക്കാലമല്ലേ? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നടീ. പിന്നെ- പരീക്ഷ അടുക്കാറായത് കൊണ്ട് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ നീ ഈ അവധി കാലത്ത് നീ എവിടെയെങ്കിലൊക്കെ പോയോ? അതോ വീട്ടിൽ തന്നെയായിരുന്നോ?
ഞാ അവധി. അവധിക്കാലത്ത് എവിടെയും പോയില്ല. പിന്നെ ഈ വിഷുവിന്റെ അവധിക്ക് ഞാൻ ഒരു പള്ളിയിൽ പോയി തമിഴ്നാട്ടിൽ.
തമിഴ്നാട്ടിലെ ആണല്ലേ? ഞാനും. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. വെറുതെ ഇരിക്കുവല്ലേ. രണ്ടു മാസം- ഉണ്ടല്ലോ വീട്ടിലിരിക്കാൻ. അതുകൊണ്ട് തന്നെ എവിടെങ്കിലൊക്കെ പോകാം. അതുപോലെ തന്നെ- വീട്ടിലിരിക്കുമ്പോൾ ഫോൺ നോക്കി കുറച്ചു നേരം ഇരിക്കും. അങ്ങനെയൊക്കെയാണ് സമയം പോകുന്നത്. പിന്നെ കൊറച്ച് ചെടികളൊക്കെ പരിപാലിച്ചും അങ്ങനെ സമയം പോവേണ് ചെയ്യുന്നെ പിന്നെ സിനിമ കാണും നീ ഒഴിവ് സമയത്ത് എന്തൊക്കെയ ചെയ്യുന്നെ സിനിമയൊക്കെ കാണുവോ
എനിക്ക് ഈ മാ ഇപ്രാവശ്യം എനിക്ക് ഒഴിവില്ലാരുന്നു നമ്മടെ ക്ലാസ് മാർച്ചിൽ അവസാനിച്ച് പിന്നെ ഏ ഏപ്രിൽ ആറ് തൊട്ട് ഇന്റേൺഷിപ്പിനോയി ഞാൻ കൊല്ലാത്താരുന്നു പോന്നത് അപ്പ എനിക്ക് ഇവിട്ന്ന് ട്രെയിനൊന്നു ഇല്ല ഞാനപ്പം ബസ്സിനും രണ്ട് മണിക്കൂർ ഇരുന്ന് കൊല്ലത്ത് പോയി പിന്നെ അഞ്ച് നാപ്പ
അഞ്ച് നാപ്പതിനും അഞ്ച് പത്തിനും വേറൊരു ചെങ്ങനൂര് എല്ലെസൊണ്ട് ഞങ്ങടെ വീട്ടി വരാൻ
അപ്പം ബസ്റ്റോപ്പീന്ന് പിന്നെ ചങ്ങനൂരെല്ലസ്സ് കേറിയെക്കെ വീട്ടി എത്തുമ്പഴത്തേന് ഒരേഴ് മണി ആവും പിന്നെ രാവിലെ ഏഴ് മണിയാമ്പ വീണ്ടും പോവു എനിക്ക് റെസ്റ്റ് ഇല്ലാര്ന്ന്
റെസ്റ്റില്ലാര്ന്ന് ഇപ്പഴാ ഞാൻ കൊറച്ച് റെസ്റ്റ് എടുക്കാൻ തൊടങ്ങിയത് തന്നെ ആഹ് അതെയല്ലേ എനിക്കും ഉണ്ടായിരുന്നു എനിക്കും രണ്ടര മണിക്കൂർ രാവിലെ യാത്ര രണ്ടര മണിക്കൂർ വൈകിട്ട് യാത്ര ത്ര ഒണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഞാനും പോയിരുന്നത് ആഹ് പിന്നെ നീ ഫോണിലൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഇത്തരത്തിലുള്ള പുതിയ മാധ്യമങ്ങളൊക്കെ ഇൻസ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അതൊക്കെ നീ ഉപയോഗിക്കാറുണ്ടോ
ആഹ് ഒണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കും യൂട്യൂബ് ഇപ്പൊ വലുതായിട്ട് ഉപയോഗിക്കത്തില്ല കൊറേ നേരം ഞാൻ ഇൻസ് സ്റ്റഗ്രാമിലാ എന്റെ ടൈം സ്പെൻഡെയ്യുന്നത്
ആണല്ലേ നീ കണ്ടിട്ടില്ലേ ഓരോത്തരും ഓരോ പലതരത്തിലുള്ള റീൽസ് ഒക്കെ ചെയ്തിടുന്നത് കണ്ടിട്ടുണ്ട് നിനക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ നീ ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ
എനിക്ക് എനിക്കങ്ങനെ സ സോഷ്യൽ മീഡിയിലോട്ട് ആക്റ്റീവ് ആവണൂന്ന് താല്പര്യ ഇല്ല പക്ഷെ ഫോട്ടോസ് ഇടും പിന്നെ എന്തെങ്കിലുവൊക്കെ ഒണ്ടെങ്കി എവിടേലും പോയതൊക്കെ ഇടും അല്ലാതെ ഞാൻ പിന്നെ എന്തേലൊ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ ചെയ്യണംന്നൊക്കെ ഒണ്ട് പക്ഷെ എന്തോ അങ്ങോട്ട് ചെയ്യാൻ ഒരു താല്പര്യ തോന്നാറില്ല മെയിൻ ആയിട്ട് എനിക്ക് എഡിറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് പിന്നെ ഞ അതില് ഇൻട്രസ്റ്റ് റ്റും കാണിക്കാറില്ല
ആഹ് അതെ അല്ലെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പല കല കലാകാരന്മാരുടെയും അവരുടെ കഴിവുകൾ പുറത്തോട്ട് വന്നത് ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങൾ കൂടിയാണ്
ശരിയാണ് എല്ലാരും വരച്ചിടുന്നത് പിന്നെ ഡാൻസ് കളിക്കുന്നത്
പിന്നത്
പാട്ട് പാടുന്നത് എല്ലാത്തിനും നല്ല പ്രചോദനം ചെയ്യുന്നൊണ്ട് അതുപോലന്നെ ഓരോ കു കുട്ടികള് ഫാഷൻ സ്റ്റൈലില് ഡ്രസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നെവെച്ചാ ഇപ്പതന്നെ റീ സെന്റായിട്ട് അച്ഛന്റെ മുണ്ട് അമ്മേടെ നൈറ്റി അതൊക്കെ റീ സ്റ്റൈൽ ചെയ്ത് ഇടാൻ കണ്ട നല്ല ഭാവിയൊള്ളൊരു കുട്ടി അതെന്നു വയനാട്ടുകാരിയാന്ന് തോന്നുന്നു ഫാഷൻ ഡിസൈനിങ്ങിലും മോഡലിങ്ങിലും ഒക്കെ നല്ല ഭാവി ഒണ്ടാ
ഞാനും കണ്ടിരുന്നു എന്ന് വെ ച്ചാൽ തന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി വരുമാനം കണ്ടെത്തി ഉയരങ്ങളിലേക്ക് വന്നൊരു കുട്ടി തന്നെയാണത് അത് എല്ലാവർക്കും ഒരു പ്രചോദനം ത തന്നെയാണ് ആ കുട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോത്തർക്കും എന്തോലം എന്തോരം കഴിവുകളാണുള്ളത് അല്ലേ ചെലോർക്ക് നൃത്തം ചെയ്യാനാരിക്കും കഴിവ് മറ്റു ചിലവർക്ക് മനോഹരമായി പാട്ട് പാടാനാരിക്കും കഴിവ് നിനക്ക് അങ്ങനെ വല്ല കഴിവുകളും ഉണ്ടോ എന്ന് വെച്ച പാട്ട് പാടാനോ നൃത്തം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും
എനിക്കങ്ങനെ പ്രത്യേകം കഴിവുകളൊന്നും ഇല്ല പി ന്നെ ആകെ പോകെ ഞാനെന്റെ ചെറുതായിട്ട് ടാലന്റ് ഇച്ചിരിയാ ഷെ ഞാൻ വല്യ ഡെവലപ്പ് ചെയ്തതല്ല പ്ലസ് ടുന് റെക്കോർഡ് വരക്കാൻ വേണ്ടി പടം വരച്ചതെല്ലാം ഞാൻതന്ന അത്യാവശ്യം വൃത്തിയാട്ട് വരയ്ക്കും
വരക്കും പക്ഷെ അത് എനിക്ക് നോക്കി വരക്കാൻ
കാണാതെ വരയ്ക്കാനൊന്നും എനിക്കറിയത്തില്ല ചിലർ ഇൻസ് സ്റ്റാൻഡ് ആയിട്ട് ഇപ്പം ട്രെയിനിൽ കാണുന്ന ഒരാളെ അല്ലെങ്കിൽ കാണുന്ന ഒക്കെ വ്യക്തികളെ വരയ്ക്കത്തില്ലെ അങ്ങനെ ഒന്നും വര യ്ക്കാൻ എനിക്കറിയത്തില്ല
അറിയത്തില്ല ആണല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് കൊറച്ചൊക്കെ വരക്കാൻ മാത്രമാണ് എനിക്കും അറിയുന്നത് പിന്നെ പാട്ടൊക്കെ പാടും ആരും കേൾ ഒക്കൊന്നും പാടില്ല ഒറ്റയ്ക്കുള്ള സമയത്ത് മാത്രം പാട്ട് പാടും പിന്നെ വീട്ടിലുള്ളപ്പോ മാത്രം ആ നൃത്തം ചെയ്യും അല്ലാതെ പുറത്തൊന്നും പോയി ചെയ്യാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല ഇത്ര വലിയ കഴിവൊന്നുമില്ല പക്ഷെ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ അവർക്ക് എന്തോരം കഴിവുകൾ ഉണ്ടെന്ന് വെച്ചാൽ ആ കല കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ പലതരത്തിലുള്ള നൃത്തരൂപങ്ങൾ മോഹിനിയാട്ടം അതുപോലെ തന്നെ കുച്ചിപ്പൊടി ഭരതനാട്യം ചാക്കയാർക്കൂത്ത് അങ്ങനെ പലതരത്തിലുള്ള നൃത്തങ്ങൾ തന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങൾ തന്നെയും പലതരത്തിലുള്ളതുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ഈ കലോത്സവങ്ങളിൽ ആയാലും നീ കണ്ടിട്ടില്ലേ ഓരോ കുട്ടികൾ പലതരത്തിലുള്ള ആഹ് അഭിനയങ്ങൾ കാഴ്ച വെക്കുന്നത് ഈ കലോത്സവങ്ങൾ നടത്തുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ പ്രതിഭ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭ പുറ ത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നമ്മള് കണ്ടിട്ടില്ലേ പല വേദികളിലായിട്ടാണ് പല പരിപാടികൾ നടക്കുന്നത് ഈ ഒരു വഷത്ത് മോണാക്ട് നടക്കുമ്പോൾ മറ്റു സ്ഥലത്ത് നൃത്തമായിരിക്കും മറ്റൊരു സ്ഥലത്ത് ലളിതഗാന മത്സരമായിരിക്കും നടക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസ സരംമാണ് അവിടെ ഉണ്ടാകുന്നത്
ശരിയാണ് കലകൾ മാത്രല്ലല്ലോ ശാസ്ത്ര വേദികൾ എത്ര എത്ര ശാസ്ത്ര
ശാസ്ത്രജ്ഞനാ ഓരോ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാ കണ്ടുപിടിക്കുന്നത് അതെ അതെ നമുക്കിപ്പോ ഫോണി കൂടെക്കെ ആയാലും അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പഴത്തെ കുഞ്ഞു കുട്ടികൾ മുതലും കുഞ്ഞ് കുട്ടികൾ വരെ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് നട നടത്തുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് അവരുടെ ബുദ്ധി വളർന്നൊണ്ടിരിക്കുന്നത്
അവരൊക്കെ ജെൻ ആൽഫയോ ജെൻ ബീറ്റയിലോ പെടുന്ന കുട്ടികളല്ലേ നമ്മള് ജൻ ഇസെടും
അതെ അതെ അവര് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് അവരുടെ കഴിവുകൾ ഒന്ന് ഓർത്താൽ ഇത്തരത്തിലുള്ള കലകൾ നമ്മുടെ കൂടെ ഉള്ളത് നല്ലത് തന്നെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നൃത്തം പഠിച്ച ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് നൃത്ത വിദ്യാലയം നടത്താം അല്ലാതെ പഠിച്ചു തന്നെ ഒരു ജോലി നേടണമെന്നൊന്നും ഇല്ലല്ലോ നമുക്ക് സ്വന്തമായി ജീവിക്കാനുള്ള ഒരു വരുമാനം കണ്ടെത്തിയ പോലെ പോരെ അതുപോലെ തന്നെ പാട്ട് പഠിച്ച ഒരാൾക്ക് സ്വന്തമായിട്ട് സംഗീത വിദ്യാലയം നടത്താം അതും ഒരു വരുമാന മാർഗം തന്നെയാണ് എല്ലാവരും ഇത് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ജോലിയും അതുപോലെ തന്നെ ഓഫീസ് വർക്കും ഒക്കെ ക്കെ വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതിനൊരു മാർഗമായിട്ടും ഇത്തരത്തിലുള്ള കലകൾ അഭ്യസിക്കുന്നത് ഉപയ ഉപയോഗപ്പെടും
കലകളല്ല സ്കിൽ ഉണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ എന്തിനെങ്കിലും ഒരു കഴിവുണ്ട് അത് ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ ആർക്കും പിടിച്ചു നിൽക്കാം നമ്മൾ ഒരു കാര്യം ഡെവലപ്പ് ചെയ്തിരിക്ക ക്കുമ്പഴാ നമുക്ക് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പഴാ ഒന്നും കിട്ടാത്തത് ഇതിന് വേണ്ടി മെനക്കെട്ട നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം കിട്ടും അപ്പൊ
അപ്പൊ വേറൊരു ജോലി വേണൊന്ന് തന്നെ ഇല്ല അതെ അത് നീഷ് പറഞ്ഞത് ശരിയാണ് അതെ ഇപ്പം പണ്ട് കാലത്തൊക്കെന്ന് വെച്ചാ അഹ് നമ്മള് കേട്ടിട്ടുണ്ട് പലരും പറയു അന്ന് പഠി വീട്ടുകാര് പഠിക്കാൻ മാത്രാ നിർബന്ധിച്ചിരുന്നേ ഇങ്ങനുള്ള നൃത്തം സംഗീതം അതിനൊന്നും പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും പിന്നെ ചെലര് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ചും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊന്നും കുട്ടികളെ വിടാ വിടാതിര്ന്ന് ണ്ട് പക്ഷെ അവരിങ്ങനെയുള്ള അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് നല്ലത് തന്നെയാണ് ഭാവിയിൽ അത് അവർക്ക് തന്നെയാണ് ഗുണപ്പെടുന്നത് നമ്മള് കണ്ടിട്ടില്ലേ ഇത്തരത്തിലുള്ള നൃത്തവും അതുപോലെ സംഗീതോക്കെ അഭ്യസിച്ചവർക്ക് സിനിമാ മേഖലയിലും അതുപോലെ തന്നെ കൊറേ മേഖലകളില് അവസരം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എഹ് കലാകാരന്മാർക്കൊക്കെ ഒരു അവസരം തന്നെയാണല്ലോ ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം നിങ്ങള് കേട്ടില്ലേ? ഗാനമേളേയെക്കെ? അവർക്കൊക്കെ ഒരു അവരുടെ ഒരു സീസൺ തന്നെയാണ് ഈ ഉത്സവ കാലഘട്ടം എന്ന് പറയാം ഉം
ഇപ്പം അങ്ങനെ മൂവി, നാടകം അങ്ങനെയല്ലല്ലേ ഇപ്പ നമ്മള് ഷോർട്ട് ഫിലിമുണ്ട് ഷോർട്ട് ഫിലിം അഭിനയിച്ച് എത്രയോ പേരാണ് ഇപ്പോ സിനിമയിലോട്ടൊക്കെ എത്തിയത് അപ്പോ സോഷ്യൽ മീഡിയയും കറ ക്റ്റായിട്ട് കഴിവ് പ്രകടിപ്പിക്കാൻ യൂസ് ചെയ്യു താല് അയാൾക്കും അതിനകത്ത്ന്ന് സോഴ്‌സ് ഓഫ് ഇൻകം കിട്ടുവല്ലേ?
അതെ അതും നീ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ചാ ഇപ്പോഴത്തെ ഈ നവ മാധ്യമങ്ങൾ വന്നതോട് കൂടി ഏഹ് കൊറേ പലതരത്തിലുള്ള ഷോർട്ട് ഫിലിംസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിലും കഴിവ് തെളി യിച്ചവർക്കും ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട്
വാഴ റ്റു അങ്ങനെയല്ലേ ഇവര് ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ വന്നിട്ട് അതിനകത്ത്ന്നല്ലെ അവര്
അതിനത്ത്നല്ലെ അവര് കയറി വന്നത് നല്ലൊരു മൂവി അവര് ക്രിയേറ്റ് ചെയ്തത് അതെ അതെ ഏറ്റവും ഇത് ഇങ്ങനത്തുള്ള കാര്യത്തിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാവുന്ന ആ ഒരു സ സിനിമ തന്നെയാണ് വാഴാ റ്റു എന്ന് വെച്ചാ അവരാ ആ ഒരു അത്രയും പേരും ഈ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ചെയ്ത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഇട്ട് അവര് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അഭിനയിച്ചിട്ട് അത് ഒരുപാട് പേര് കണ്ട് ഇഷ്ട്ടപ്പെട്ട് അവരെ ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ലൈക്കുകൾ നൽകി അങ്ങനെ ഒരു ഏറ്റവും പ്രചാരത്തിലുള്ള വീഡിയോസാക്കി അവരെ മാറ്റി അങ്ങനെയാണ് അവരും ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് വന്നത് അപ്പം അവർക്കും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ കഴിവ് തെളിയിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ തന്നെയല്ലേ കഴിഞ്ഞത് കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു വാഴാ റ്റു അപ്പൊ അതിലുള്ളവരെയെക്കെ കൂടുതല് എന്ന് വെച്ചാ നമ്മുടെ അവരെ കൊറേ പേർക്ക് അറിയാമായി രിക്കും എങ്കിലും കൂടുതൽ പേർക്കും ആഹ് അറിയുന്നതിന് ആ സിനിമ കാരണമായിട്ടുണ്ട്
ഉണ്ട് വളരെ നല്ല മൂവിയാണ് കാരണം കൊറേ കാര്യങ്ങള് കറക്റ്റായ കാര്യങ്ങളാണ് അവര് അവതരി പ്പിച്ചത് ആർക്കും മടുക്കത്തില്ല ആ ഒരു മൂവി കണ്ടാല് ചെല സിനിമകള് കണ്ട് കഴിഞ്ഞാ അടി വഴക്ക് അങ്ങനെയാകുമ്പോ നമുക്കന്നെ സിനിമ കാണാൻ തന്നെ തോന്നാറില്ല
മാറില്ല അതെ ആ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും അതുപോലെ തന്നെ അതില് പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തരുടെയും ഏഹ് എന്ത് കഴിവ് കൊണ്ടിട്ടാണ് ആ സിനിമ ഇത്രയും മനോഹരമായിട്ട് വന്നത് അതിന് എല്ലാവരുടേം കഴിവ് തെളിയിച്ച ഒരു സിനിമ തന്നെയാണ് അത് എല്ലാവര്ടെയും ഒത്ത് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചോണ്ടാണ് ഇത്രയും നല്ലൊരു സിനിമ തന്നെ ഉണ്ടായത്. അത് ശരിയാ എല്ലാവർക്കും അവരവര്ടെ കഴിവ് എന്താന്ന് കണ്ടെത്തണം സത്യത്തി നമ്മളൊന്ന് നമ്മടെ ക കഴിവുകള് കണ്ടെത്തുന്നില്ല അതുകൊണ്ടാണ് നമ്മള് ഏത് മേഖലയില് ഏത് മേഖലയില് എത്തിയ നമ്മൾ ശരിയാവുന്ന് ഇതുവരെ നമുക്ക് അറിയാൻ പറ്റാത്തത് അത് നീ പറഞ്ഞത് ശരിയാണ് ഓരോരുത്തരും തങ്ങൾടെ കഴിവുകള് തിരിച്ചറിയാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തുന്ന എത്താൻ കഴിയു നമ്മൾ പഠിക്കണം വിദ്യാഭ്യാസം നമുക്ക് ആവശ്യണ് എങ്കിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ കൂടി ഉള്ളത് എപ്പഴും പ്രയോജനപ്പെടും എങ്കിൽ ശെരിയെടി നല്ല മഴ വരുന്നുണ്ട് ഞാൻ പിന്നീട് ഒരിക്കൽ നിന്നെ വിളിക്കാം
ആഹ്
ആഹ് ഓക്കെ ശെരി